ഹലോ ആഹ് എന്തൊക്കെയ്ണ്ട് വിശേഷം
സുഖമായിട്ടിരിക്ക്ന്നു അവടെ എന്തൊക്കെണ്ട് വിശേഷം
ഇവടിം സുഖം തന്നെ
കുട്ടികൾ
മക്കളൊക്കെ സുഖമായിരിക്ക്ന്നു
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞോ
ജോലിയൊക്കെ കഴിഞ്ഞില്ലാ കുറച്ച് ജോലികൾ കൂടി ബാക്കിയുണ്ട്
ആഹ് ഇന്ന് ശനിയാഴ്ച്ച ആയിട്ട് ലീവ് ആണല്ലോല്ലേ
അതെ അതെ
ഉം ഉം
ങ്ങാടെ ഹസ്ബൻഡ് ജോലിക്ക് പോയോ
ഹസ്ബൻഡ് രാവിലെ തന്നെ ജോലിക്ക് പോയി
ആഹ് ഞാൻ പിന്നെ ഒരു അലമാരി വാങ്ങുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വിളിച്ചതായിരുന്നു
അലമാരി മേടിക്ക്ന്നഹ് നല്ല കാര്യവാണ് നാലു പേരുടെ തുണിയ ഉള്ളപ്പം എല്ലാം കൂടെ അലമാരിക്കകത്ത് കയറ്റി വെക്കുമ്പം നല്ലതായിരിക്കും
ഉം ഉള്ള അലമാരിൽ തീരെ സ്ഥലം ഇല്ല പുതിയ അലമാരി വാങ്ങാന്ന് വിചാരിച്ചേ എങ്ങനത്തെ അലമാരി ആയിരിക്കും നല്ലത്
സ്റ്റീലിന്റെ അലമാരി ആയിരിക്കും നല്ലത്
ആഹ്
അതാവുമ്പോ പാറ്റ കേറത്തില്ല
ആണോ നിനക്ക് സ്റ്റീല അലമാരി ഉണ്ടോ
സ്റ്റീലമാ രണ്ടു തരത്തിലുള്ള അലമാരികളും ഇടെ ഉണ്ട്
ആഹ് ഉപയോഗിച്ചിട്ടു നിനക്ക് പ്പേതാണ് കൂടുതൽന്ന് തോ നല്ലതെന്ന് തോന്നിയത്
അതാ പറഞ്ഞത് സ്റ്റീല്ലില്ലെ അലമാരിയാണ് എപ്പോഴും നല്ലത് അതാകുമ്പോ എയർ ടൈറ്റ് ആയിട്ടിരിക്കും.
ആഹ് എനിക്ക് ഒരു മൾട്ടി വുഡ് അലമാരിയാണുള്ളത്. അതില് പെട്ടെന്ന് പൂപ്പലാകുന്നുണ്ട്
മൾട്ടി വുഡ് അലമാരിന്ന് പറയുമ്പം തുണികളൊക്കെ ഒരുപാടൊക്കെ ചേരുമെങ്കിലും ഒരുപാട് വിടവുണ്ട് ഈ ഡോറിൻ്റെടക്കി ആ വിടവി കൂടെ പാ ട്ട് കീറും. പൂ ഈ ഈർപ്പം തങ്ങി നിന്ന് പൂപ്പല് പിടിക്കും. പിന്നെതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കാൻ ഭയങ്കര പാടു ആണ്.
ആഹ്. ഇതിന് ഭയങ്കര ഭാരം കൂടുതലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. തന്നെയല്ല മറ്റലമാരികളെപ്പോലെ സ്പേസ് കുറവാണെന്നൊരു തോന്നലുണ്ട്.
അതെന്താന്ന് വെച്ചാ ചെറിയ ചെറിയ കള്ളികളാണല്ലോ അയിനാത്തുള്ളത്. അപ്പം മട ക്കി മടക്കി വീതിക്ക് മടക്കി വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ അങ്ങനെ സ്പേസ് കുറവാണെന്ന് തോന്നുന്നേ.
അതെ അതെ
പിന്നെ റൂമ് കൊണ്ട് വെച്ച് കഴിഞ്ഞാ ഒരുപാട് സ്ഥലവും പോവും.
ആഹ് അതെ അതെ അതെ
സ്റ്റീലലമാരിയാവുമ്പം രണ്ട് പാടുകളെല്ലേ ഉള്ളൂ. അപ്പ അത്ങ്ങനെ നീളത്തിലിരിക്കോല്ലോ.
അതെ അപ്പൊ നീ സ്റ്റീൽ അൽമാരി വാങ്ങിയപ്പോ എത്ര രൂപയായിരുന്നു?
പതിനായിരം രൂപ അടുത്താവും പണ്ടത്തെ വിലയാണ് ഇപ്പഴത്തെ വില അതിലും കൂടുതലാവാനേ തരവൊള്ളൂ.
ആണോ, നീ വാങ്ങിയിട്ട് ഒത്തിരി വർഷം ആയോ?
ഇപ്പോൾ ഒരു നാല് വർഷമായിട്ടുണ്ട്
ആആആഹ് എനിക്കും ഒരെണ്ണം വാങ്ങാൻ ആലോചിക്കുന്നു.
ഈ ഉത്സവ സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ഓഫറുണ്ട്. ഒരുപാട് കടയിലൊക്കെ
ആണോ
ആഹ് എക്സ്ചേഞ്ച് ചെയ്യാം മാറ്റി മേടിക്കാം.
എക്സ്‌ച്ചേന്റ് ചെയ്യാൻ ആ വേറെ പഴയ അലമാരിയൊന്നു ഇല്ല.
അപ്പം പുതിയത് മേടിക്കാം.
പുതിയത് മേടിക്കണം
എങ്ങനെ പോയാലും ഒരു മുപ്പത് ശതമാനം ഒക്കെ ഓഫർ കിട്ടും.
ആഹ് എനിക്കൊരു ഫൈബറിന്റെ അലമാരി ഉണ്ട് പക്ഷെ അത് വളരെ ചെറുതാ. അതിന്റെ വലിയ സൈസ് കിട്ടത്തില്ല. അതും നല്ലതായിരുന്നു പക്ഷേ അത് ചെറിയ സൈസിലല്ലേ കിട്ടത്തൊള്ളൂ
പക്ഷെ വലിയ അലമാരി അല്ലാതെ ചെറിയ അലമാരി ഒരുപാട് എടുത്തുകൊണ്ട് നമുക്ക് വെക്കാൻ പറ്റത്തില്ലല്ലോ. വലിയ അലമാരിയാവുമ്പോ ഒരെണ്ണം വലുതായിട്ട് ഒരിടത്ത് വെക്കാം.
അതെ
ചെറിയ അലമാരി ഇപ്പൊ ഈ പുതിയ അലമാരി വേടിക്കുമ്പ അപ്പാ ചെറിയ അലമാരി എന്തെയ്യും?
ആഹ് അത് നമുക്ക് എന്തെങ്കിലും കൊറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ വെക്കാലോ
ഇപ്പം ഓൾറെഡി മൾട്ടിവുഡിന്റെ ഒരു അലമാരി അവിടെ ഉണ്ട്. ഒരു ഫൈബറിന്റെ അലമാരിയുണ്ട് ആ കൂട്ടത്തിൽ ഒരു സ്റ്റീലിന്റെ അലമാരിയും കൂടെ മേടിക്കുമ്പം എല്ലാ റൂമിലും ഈ സാധനങ്ങളൊക്കെ വെച്ച് ഒത്തിരി സ്ഥലം പോയ പോലെ തോന്നത്തില്ലെ.
ആഹ് ഹതെ. പക്ഷേ ഈ മൾട്ടിവുഡിന്റെ അലമാരിലാണ് നല്ല പുറത്ത് പോകുമ്പോ ഇടുന്ന തുണികളൊക്കെ വെക്കുന്നെ
ഉം
പ്പം അതിനകത്ത് ഈ തുണി ചേരുന്നില്ല. ഞങ്ങളുടെയും പിള്ളേരുടെയും തുണിയ എല്ലാം കൂടെ അതിനകത്ത് ചേരുന്നില്ല അപ്പൊ ഈ കുഞ്ഞ ലമാല റഫ്യൂസിനായിട്ടുള്ള തുണിയൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ പുതിയ അലമാരി വാങ്ങിക്കുമ്പം അപ്പം ഏ എപ്പോഴും എടുക്കാത്ത നല്ല തുണികളൊക്കെ എടുത്ത വെക്കാലോ
ആഹ അതിലും കാര്യമുണ്ട്
ഉ അതിനാണ് അപ്പൊ ഒരു അലമാരി വാങ്ങാൻ ആലോചിക്കുന്നത്
അലമാരി മേടിക്കാൻ തീരുമാനിച്ചു
അതെ
ഇനിയിപ്പോ വരാൻ പോകുന്ന ഓണമാണ് എന്നാ ഓണോടനുബന്ധിച്ചങ് മേടിക്ക്
ആ അതെ അതിന് മുൻപ് മേടിക്കണമെന്നാണ് ഓർത്തേക്കുന്നത് ഇനിയിപ്പം മഴയൊക്കെയല്ലേ
ഇതിപ്പോ ജൂൺ ആയില്ലേ ഒരു മാസം കൂടെ കഴിഞ്ഞ അടുത്ത മാസം ഓണമായി
ആഹ ഓഗസ്റ്റ് അല്ലേ
ആഹ
ആഹ മഴയാവുമ്പോ പകുതി തുണി വെളിയിലാണല്ലോ ഉണങ്ങത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ സാരമില്ല സ്പേസ് കിട്ടുമായിരിക്കും
ആഹ അതിലും കാര്യമുണ്ട്
ഉം അവിടെ മഴയൊക്കെ ഉണ്ടോ
ഇവിടെ നല്ല മഴയുണ്ട് നല്ല മഴയും ഭയങ്കര കാറ്റും ഉണ്ട് ഉ കാറ്റുള്ളത് കൊണ്ടും സൗകര്യമാണ് തുണി ഉണങ്ങിക്കോളും പെട്ടെന്ന്
ആഹ ഇവിടെ അതെ തുണി ഒണങ്ങാനൊന്നും പാടില്ല
പക്ഷെ അലമാരിക്കകത്ത് മടക്കി വെക്കാൻ പറ്റത്തില്ല ഈ തുണികളൊക്കെ
ആഹ അതെ അതെ ഒരു തണുപ്പായിരിക്കും എപ്പോഴും മഴയായി കഴിഞ്ഞാൽ
ഇങ്ങനെയുള്ള തണുപ്പുള്ള തുണി കൊണ്ട് മടക്കി വെച്ചാൽ ബാക്കിയുള്ള ഉണങ്ങിയിരിക്കുന്ന തുണിക്കും കൂടെ പൂപ്പിൽ പിടിക്കും
അതെ അതെ ഈ അലമാരിക്ക് ഒന്നാതെ അങ്ങനൊരു പ്രശ്നംണ്ട് ചെറിയ ഒരു തണുപ്പ് പോലും അലമാരി ഇരിക്കുന്ന സ്ഥലത്ത് തണുപ്പാണെങ്കിൽ ഈ അലമാരയുടെ സൈഡ് ഫുള്ങ്ങനെ പൂത്തു വരും എന്നിട്ട് അകത്തിരിക്കുന്നത് തുണിയും ഫുള്ള് പൂത്ത വരും പിന്നെ നല്ല വെയില ആകുമ്പ് ഇതെല്ലാം എടുത്ത് അലക്കണം
ആ അലക്കിയാലും ചില പൂപ്പലിന്റെ ആ ഒരു ഷെയഡ് അങ്ങനെയേയിരിക്കും ചില തുണിക്കാത്ത
ആഹ അങ്ങനെയൊക്കെ കൊഴപ്പുണ്ടെന്നേ
കറ പോലെ ഇരിക്കും പക്ഷേ ഈ പൂപ്പില് പോകാൻ ഐഡിയ ഉണ്ട് ഒരു വെള്ളം വലിച്ചു കളയുന്ന ഒരു സാധന ഇല്ലായിരുന്നു
ആഹ സിലിക്കാജല്ലേ
ആ ആ സാധനം മ അതിന്റെ പായ്ക്കറ്റ് ആയിട്ട് ഒത്തിരി മേടിക്കാൻ കിട്ടും അത് മേടിച്ച് അലമാരിക്ക് അകത്ത് വെക്കണം ഓരോ മൂലക്ക് മൂലയ്ക്ക്
ആണോ അത് നല്ലതാണോ
അത്
ആ
ഞാൻ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഒരിക്കൽ മേടിക്കുമ്പോം ഒരു പാക്കറ്റിനകത്ത് നൂറെണ്ണം വരെ കിട്ടും
ആണോ
അത് മേടിച്ചരു ഈ എല്ലാ അലമാറയുടെ ഓരോ ഡ്രോയറിനകത്ത് ഇങ്ങനെ വെച്ചാ മതി
അതെയൊ
പൂപ്പല് കുറയും പക്ഷെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല
എന്നിട്ടും പൂപ്പലുണ്ടോ ഇത് വെച്ചിട്ടും പൂപ്പലുണ്ടോ
ഉണ്ട് പൂപ്പലുണ്ട് പക്ഷെ പണ്ടത്തെ അത്രത്തോളം ഇല്ല കുറവുണ്ട്
തുണിയിലൊന്നും പിടിക്കുന്നില്ലല്ലേ
തുണിയെ പിടിക്കുന്നില്ല പക്ഷെ അലമാരിക്കാത്ത തുണി വെക്കുമ്പം നമ്മളൊരു പേപ്പറ് വിരിച്ചിട്ട് അതിന്റെ പുറത്താണല്ലോ തുണി വെക്കുന്നേ
ആഹ്
ഈ പേപ്പറിന്റെ അടിയിലായിട്ട് ഈ സാധനം വെച്ചാല് വല്യായ പൂപ്പല് വരത്തില്ല
അതെയോ?
എന്നാലും സ്റ്റീല് അലമാര തന്നെയാ നല്ലത്
എന്നാ ഒന്ന് ട്രൈ ചെയ്യ അപ്പൊ ഉള്ള അലമാരക്കളയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം
അതെ അതിനകത്ത് ഇത് മേടിച്ചു വെക്കുകയും പുതിയ അലമാര മേടിക്കുമ്പോം നല്ല തുണികളെല്ലാം പുതിയ അലമാരിയിലേക്ക് മാറ്റി ക്ലീൻ ചെയ്താൽ മതി
ആ അതെ അതെ അതാണ് ഞാൻ ഓർത്തേക്കുന്നെ നല്ല തുണികളെല്ലാം പുതിയ അലമാരിയിലേക്ക് മാറ്റാലോ
പുതിയ തുണിയാകുമ്പോഴ അല്ലേ പൂപ്പൽടിച്ചാൽ നമുക്ക് ഒരു വിഷമം വരത്തുള്ളൂ ചില പഴയ തുണികൾ പൂപ്പൽ അടിച്ചാലു ഒന്നുകൂടെ കഴുകി വെക്കുന്നണ്ടോ അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുകണ്ടോ കുഴപ്പം വരത്തില്ല
ആഹ ഡെയിലി യൂസ് ചെയ്യുന്ന തുണി അതിനകത്ത് വക്കാലോ അപ്പം ഡെയിലി എടുത്ത് വെക്കുമ്പോ വലിയ കുഴപ്പ ഇല്ലല്ലോ
അതെ
അതെ അങ്ങനെ ചെയ്യാല്ലേ
ഇപ്പൊ നിന്റെ കയ്ലിരിക്കുന്ന അലമാരിക്ക് എത്ര ആ അറയുണ്ട്
അതിന് മൂന്ന് വലിയ ഡോറുള്ള അലമാരി എൻ്റെ കൈയിൽ ഇരിക്കുന്നെ അപ്പൊ അയീനെടക്ക് കുറച്ച് ചെറിയ ഡ്രോയർണ്ട് അതിന് കൊറേ സ്പേസ് അങ്ങനെ പോകും പിന്നെ ഒരു ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നമ്മുടെ കോസ്മെറ്റിക്സ് ഒക്കെ വെക്കാനുള്ള ഒരു ഡ്രോ ഉണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് സ്പേസ് അതിനായിട്ട് പോവും ബാക്കിയുള്ള സ്ഥലത്തേ തുണി വെക്കാൻ പറ്റത്തുള്ളൂ
ഉം
അപ്പൊ അത്ര ഇട പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു അലമാരികൂടി അത്യാവശ്യമായി മാറി ഇപ്പോഴത്തെ അവസ്ഥയില്
പക്ഷെ എന്റെ അലമാരിക്ക്കത് അങ്ങനെയുള്ള സാധനങ്ങളുടെ നഷ്ടന്നും സംഭവിച്ചിട്ടില്ല മൂന്ന് വലിയറോ അങ്ങനെ തന്നെ ഉണ്ട്
ആഹ
അതുകൊണ്ട് വലിയ വലിയ ഒറകളും ചെറിയ ചെറിയ ഒറകളും ഒക്കെ ഉണ്ട്
ആഹ അതാണ് നല്ലത് അങ്ങനത്തെ വാങ്ങാവു
ആഹ പൂപ്പല് പിടിക്കുന്നു ഒന്നൊരു പ്രശ്നം ഒഴിച്ചാൽ വേറെ പ്രശന നിങ്ങളൊനു അങ്ങനെ പറയത്തക്കതായിട്ടില്ല
ഉം ഉം
പിന്നെ മഴയുള്ള സമയത്തല്ലേ പുപല് ഉള്ളൂ അല്ലാത്ത സമയത്ത് പൂപ്പൽ പേടിക്കണ്ടല്ലോ പക്ഷെ പാറ്റ കേറും
ആ പാറ്റ ഉണ്ടെന്നാ തോന്നുന്നേ
ആഹ ഇടയ്ക്കിടയ്ക്ക് തുണി നമ്മളെടുത്ത് മാറ്റിയും തിരിച്ചൊക്കെ വെച്ച് അടുക്കി പറക്കിയിട്ടും കാര്യമില്ല പാറ്റ കയറി കറണ്ട് കഴിഞ്ഞാൽ തൊള വീഴും തുണി
ഉ ആ പക്ഷെ എന്റെ ഈ ഫൈബറിന്റെ അലമാരിക്കകത്താണ് പാറ്റ ഒത്തിരി കൂടുതൽ
അതെന്താ അത് ഏയർ ടൈറ്റല്ലെ
എയർടൈറ്റാണെങ്കിലും പാറ്റായ്ക് കേറാൻ അയിന് മേണ്ടി സ്ഥലം വേണ്ടല്ലോ
ആഹ്
അപ്പം എടുക്കാത്ത ഉപയോഗിക്കാത്ത കൊറച്ച് തുണികളാ ഏറ്റവും താഴത്തെ ഡ്രോവി വെച്ചിരിക്കുന്നേ അതിനകത്ത് എപ്പഴും രണ്ട് പാറ്റെങ്കിലും ഒണ്ട് പാറ്റ ഗുളിക വെച്ചാ തുണിക്കെല്ലാം മണവും വെരും അതുകൊണ്ട് ആ തുണി ഇങ്ങനെരിക്കുവാ
മേണ്ടി വേറൊരു സാധനൊണ്ട് ഈ ചോക്ക് പോലെയിരിക്കുന്നെ
ആണോ
ആഹ് അത് മേടിച്ച് ഈ ഡ്രോയികൂടെ എല്ലാം ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ട് വരച്ച് വെച്ചാ പാറ്റ വരത്തില്ലെന്നൊക്കെ ഒരുപാട് പേരിപ്പം പറയുന്നുണ്ട്
ആണോ ആഹ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണൊ ഇനി പാറ്റ വെല്ല്യ ശല്ല്യാ കുഞ്ഞുങ്ങളുടെ തുണിയൊക്കെയല്ലേ
കുഞ്ഞുങ്ങളുടെ മാത്രോ നമ്മടെ ആയിരം ആയിരത്തഞ്ഞൂറും മൊടക്കി വേടിച്ച ചുരിദാറിലെല്ലാം നടുക്ക് തന്നെ ഒരോട്ട വീണാ എങ്ങനിരിക്കും
ആഹ് അതെ അതെ
പിന്നത് ഉപയോഗിക്കാൻ പറ്റുവോ
പറ്റത്തില്ല
അതിലും നല്ലത് പത്തോ ഇരുപതോ രൂപാ കൊടുത്തൊരു പാറ്റ ചോക്ക് മേടിച്ച് വരയ്ക്കുന്നതല്ലേ
അതെ അതെ അതെ അതെ വാങ്ങി ഉപയോഗിച്ച് നോക്കണം
അലമാക്കുള്ളില് വരയ്ക്കുയാണെങ്കിൽ പൊറമേന്ന് കാണുന്നുള്ള വൃത്തികേടും കൊറയ്ക്കാൻ പറ്റും
അതെ അതെ
നമ്മടെ അലമാരി നമ്മളെല്ലേ ഉപയോഗിക്കുന്നുള്ളൂ
അതെ
പുറത്തുന്ന് ആരും വന്നീ അലമാര തൊറന്ന് നോക്കുന്നില്ലല്ലോ
ഇല്ലല്ലോ അതെ അതെ ഉപയോഗിക്കണം
ഈ ചോക്കിന് നാറ്റൊം ഇല്ല അങ്ങനെ
ആണോ
ആഹ് അപ്പൊ അത് മേടിച്ചൊന്ന് വരച്ച് നോക്ക്
ആഹ് എന്നാ പിന്നെ പാറ്റ ഗുളിക അല്ല പാറ്റാ ചോക്ക് മേടിക്കാം ആ സിലിക്കയലും മേടിക്കാം ഒരലമാരിം മേടിക്കാ അല്ലേ
ഉം
ആഹ് എന്നാ ഇതൊക്കെ മേടിച്ചിട്ട്
നെലവിലുള്ള അലമാരീനെ ഈ പാറ്റ ചോക്കും സിലികാരിയെല്ലും മേടിച്ച് സംരക്ഷിക്കുകയും ചെയ്യാം പുതിയ അലമാരി മേടിച്ച് അതിനാത്ത് പാറ്റ കേറാനുള്ള ചാൻസ് വളരെ കൊറവാണ് ഇനി വ ഇനി വന്നാൽ
ആഹ് അന്നാ അതെ അന്നാ ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം
പിന്നീട് വിളിക്കാ മ്മം ശെരി ശെരി ആഹ് ശെരി